ക്കാമോ
ആഹഹ് കേക്
ഹലോ
ആഹ് കെ
ആഹ് ആഹ് കേക്കാം ഇന്നിപ്പോ ലീവ് ആയതുകൊണ്ട് എല്ലാരും വീട്ടിൽ തന്നെ കാണുവല്ലേ
ആഹ് ഇല്ല ഇല്ല മക്കളൊക്കെ തറവാട്ടിൽ പോയിരിക്കാ
ആഹഹ് ആഹ് ഒരോസം ലീവ് കിട്ടിയപ്പം ഇഞ് പിന്നെ കറങ്ങ ആഹ്
ആഹ്
ലീവ് കിട്ടിയപ്പോ അന്ന് കറങ്ങാന്ന് വിചാരിച്ചു ഓഹ് ഇവിടെ എല്ലാരും ഉണ്ട് ഞാൻ ഇത്രേരം പിന്നെ ഇന്ന് വിളിക്കണ്ടന്ന് പറഞ്ഞോണ്ട് നിന്നായിരുന്നേ ഇന്നരെയും വിളിക്കേണ്ടാ ന്ന് റ്റ ആഹ് ബഹളവും രണ്ടു പേരും കൂടെ പിന്നെ വിചാരിച്ച് ആഹ് പിന്നെ വിചാരിച്ച് ആഹ്
ഒന്ന് വിചാരിച്ചിണ്ടാവും
ആഹ്
അഹ് ശരി
ആഹാരം ഒക്കെ കഴിച്ചോ
ഏഹ് ബുദ്ധിമുട്ടില്ലല്ലോ കേൾക്കില്ല
കേൾക്കുന്നുണ്ട പക്ഷെ ചെറിയ റേഞ്ചിന്റെ പ്രശ്ന ആയിരിക്കും ചിലപ്പോ വിട്ടു വിട്ട് പോകുന്ന പോലെ
ആഹ് അതെയോ ഒരു മിൻറ്റേ
ഉം ഓഹ് പിന്നെ ആഹ് ഹലോ കട്ടാക്കിയോ ആഹ് ഓഹ് ആഹ് ഓക്കെയാണ് അത് ആഹ് സ് സൗണ്ട് ഒന്നും കേൾക്കായിരുന്നപ്പോഴേ ഡിസ്പ്ലേ അങ്ങ് പോയി അപ്പ ഞാൻ വിജാരിച്ച് ത് കട്ടായി
ആഹ് ഇല്ല ഇല്ല ഞാന് വൈഫൈ കണക്റ്റ് ആക്കിയിരിന്ന് അപ്പോ അതിലിങ്ങനെ എനിക്ക് കൊറെ ടൈം എടുത്തിട്ട് മറുപടി വരും പോലെ തോന്നി
ആതെ അപ്പൊ ആദ്യമേ അങ്ങനെ ഫോള എടുത്ത സമയം മുതലേ അങ്ങനെ തന്നൊയിരുന്നു ഇപ്പൊ റെഡിയായി
ആഹ് ഓക്കെ ഇപ്പം ഞാൻ നെറ്റ് ലിവിട്ട് കാ ഇന്റെ ഡാറ്റയിലോട്ട് കണക്റ്റ് ആയി ആഹ് ആഹ് മറ്റേ നെറ്റ് പെട്ടെന്ന് ഭയങ്കര യൂസേജ് യൂസേജ് അല്ലേ. നെറ്റിന് ആ നിന നിന ആഹ് നിനക്കെങ്ങനെയാ നീ ഫോൺ നല്ലോണം യൂസയ്യോ?
ഇതിന് മാത്രം ഇപ്പൊ കൊർച്ചായിട്ട് ഇതിന് മാത്രം.
അയ് ശരി അങ്ങനെയല്ല സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഉപയോഗിക്ക്യൂ ലാ?
ആഹ് ഉപയോഗിക്കുന്ന ആളെന്നെ.
ആഹ് അത് ശരി ഇപ്പ അല്ല ഇപ്പ എല്ലാം ഇൻസ്റ്റഗ്രാമും ഇൻസ്റ്റഗ്രാമും വാട്സ്ആപ്പ് ഇൻസ് ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ആളുകളും കുറേ ടൈമ് ചെലവഴി
ആഹ് അതെ അതെ.
ആഹ അപ്പൊ അത ചോയിച്ചേ ഞാന് അധികവും ഇൻസ് ഇൻസ്റ്റഗ്രാമില്ങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് രാവില ആവുമ്പോ തന്നെ നെറ്റ് തീരും. ഇപ്പൊ പിന്നെ അതിന് ടൈം കിട്ടലില്ല.
ആഹ അല്ല അത് ഞാൻ അൺലിമിറ്റഡ ആ ചെയ്തത് അപ്പൊ പിന്നെ എത്രാക്കിയാലും തീരൂല.
ആഹ ഇവിടെ അൺലിമിറ്റഡ് അല്ല ഇവിടെ ഒന്നര ജി ബി പക്ഷെ നമക്ക് എത്ര പെ ട്ടെന്നാ നെറ്റ് തീര് നെ.
ആഹ് അത് ഈ അൺലിമിറ്റഡ് ആയാ നമുക്കൊരു പ്രശ്നം വരൂല പിന്നെ എക്സ്ട്രാ. ചെയ്യണ്ടേ വരൂല.
ആഹ ഇവ്ടെ ഇക്കാ അതിന് ആഹ അൺലിമിറ്റടും മ്പാട ആയി കഴിഞ്ഞാലേ. ഇക്ക വടിയെട്ത്ത് ആട്ടും ബട്ന്ന്.
ഹഹഹ
കാരണം ഒന്നാമത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും അപ്പൊ. അപ്പൊക്കെ നമ്മളിങ്ങനെ ഫോണില് നോക്കണ്ടാ നോക്കണ്ടാന്ന് വിചാരിക്ക്യും. അപ്പൊ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ അത്ങ്ങനെ സ്ക്രോളെ യ്ത് സ്ക്രോളെയ്ത്. പിന്നെ അതെ അവ്ടെ ഇരിക്ക്യും ആഹ് അതെ അതെ. എത്ര പെട്ടെന്നാ ടൈമ് പോവാ ഞാന് ഇപ്പ രാവിൽത്തെ പണിടെ എടേല് ഞാൻ ഫോണ് ങ്ങനെ. പെട്ടെന്ന് കിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ നെറ്റ് ഓഫ് ഒക്കെ ചെയ്ത് വെക്കും.
ആഹ്.
അല്ലെ നമുക്ക് ആ പണി പണിടെ എടേല് നമ്മളത് എടക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മള് നോക് ക്കിയാല് പിന്നെ അമ്മള് വേറെ ഒന്നും ഒന്നുമ്മന്നൊ ന്ന് ക്കങ്ങനെ പോയിക്കൊണ്ടിര് ക്കും.
അതെ അതെ.
ഉം പിന്നെ ഒരഡിക്ഷനാണ് ഇപ്പ സത്യം പറഞ്ഞാല് ഫോണ് ഇല്ല്യേ?
അതെ എടുത്ത് കഴിഞ്ഞാ പിന്നെ തറേ വെക്കൂല.
ആഹ അതെ അതെ മക്കളോടും പറഞ്ഞിട്ട് കാര്യല്ല കാരണം. നമ്മള് വെച്ചാലല്ലേ മക്കളോട് പറയാൻ പറ്റുള്ളൂ.
അതെ നമ്മളെ കണ്ടല്ലേ അവരും.
ആഹ അതെ അതെ. ഞാൻ മക്കക്ക് കൊടുക്കൂല ട്ടോ പക്ഷെ ഞാന് ചെൽപ്പൊക്കെ ഞാൻ വിചാരിക്കല്ണ്ട്. ഞാൻ അങ്ങനെ ഫോണില് കളിക്ക്ണ്ടല്ലോ. അവർക്ക് ഫോൺ കൊട്ക്കൂല പക്ഷെ എന്നാലും അങ്ങനെ. പിന്നെ ആഹ് കയിച്ചൊക്കെ കഴിഞ്ഞ് ഇവ് ടെങ്ങനെ ഇര് ക്ക്യേ കെട്ക്കേ ര്ന്നു.
ആഹ് കഴിച്ചിട്ടാണോ മക്കളൊക്കെ പോയാ?
അല്ലല്ല രാവിലെ മദ്രസ് വിട്ടിട്ട് അങ്ങടെ പോയി.
ആഹ് നേരെ അങ്ങട് പോയല്ലേ?
അവര് എന്താ ന്നുമ്മാക്കൂ ലീവാണ് അപ്പം പിന്നെ ആളും അവിടെണ്ട് അപ്പം. അങ്ങനെ പോയി.
ആഹ് ഉമ്മ ജോലിക്ക് പോവുന്നാണല്ലേ?
ആഹ് മ്മ അങ്കനവാടീലാ.
ആഹാ
അവര് അങ്ങനെ അപ്പൊ ഇന്ന് അങ്ങനെ പോയി അവർക്ക് പോകാൻ ഭയങ്കര ഇഷ്ട എന്താ പറയാ ഉമ്മമാന ആഹ നിക്കാൻ ഇഷ്ടാ പിന്നെ സ്കൂള് ഇല്ലോണ്ട് ഇപ്പ ഇപ്പ സ്കൂള് തുറന്നതിന് ശേഷം ഇപ്പോ ഒഴി ഒഴിവില്ലല്ലോ രാവിലെ പോയി പിന്നെ വൈകുന്നേരല്ലേ വരുള്ളൂ അത് കയിഞ്ഞ. പിന്നെ കുറ ഹോംവർക്ക് കാര്യങ്ങള് അതിന്റെടയിൽ പോകാൻ ന്നും ടൈമില്ല പി അവര് പോയി കഴിഞ്ഞാ പിന്നെ വരൂല്ല അപ്പൊ ഞാൻ വിടൂല്ല
ആഹാാാ
അങ്ങനെ
ഞാ ഇതിനിപ്പ ഇ നാളെയും കൂടെ ഉണ്ടല്ലോ അല്ലേ
ഉം അല്ലല്ല ഞാനിപ്പോ രാ രാത്രിയാവുമ്പോ കൊണ്ടുവരും എന്താ ചെലപ്പോ പറയാൻ പറ്റൂലട്ടോ ചെലപ്പോ പറയും. നാളത്തെ മദ്രസക്ക്ള്ള ബുക്കൊക്കെ കൊടുത്തയക്കി മ്മാ ഞങ്ങള് ഇവട്ന്ന് പൊയ്ക്കോളാം ന്നൊക്കെ പറിം. അവടെ ഇത് ഇവടെ എട്ത്തന്നേണ്. ആഹ് അസ് ഓലപ്പാന്റ വീട്ട്ക്കാ പോയെ
ഓ അങ്ങോട്ട് ആഹ്
അഹ് ആഹ് ഉമ്മൻ ഇന്റെ വീട്ട്ക്കല്ല.
ആഹ് ഞ വീട്ട്ക്കന്നാര്ച്ചു.
ആഹ് അല്ലല്ല എൻക്ക് തോന്നി പിന്നെ അങ്ങനെ ശേ എന്താച്ചാല് എന്താ പറിയാ ഓൽക്കും പിന്നെ ഒരു ഇത് വേ അവർക്ക് അങ്ങനെ അവടെ കുട്ട്യാളൊന്നും ഇല്ല. അവ്ടെ ഇമ്മമ്മാന്റെ കൂടെങ്ങനെ സംസാരിച്ച് നടക്കാ ചെയ്യാ
ആഹ് ആഹ് കൊറെ ആയിട്ട് കാണുമ്പോ അവർക്ക് അതൊരു രസായിരിക്കും.
ആഹ് പിന്നെ അവിടെ എത്തിയാല് അവർക്ക് ഫോണും കിട്ടും. ചെൽപ്പോ കാരണം ഉമ്മമ്മാന്റെ ഉപ്പപ്പാന്റെ ഫോണ് കിട്ടും. ഇവ്ടുന്ന് ഫോണ് കിട്ടൂല.
ആഹ് ആഹ്
അപ്പൊ അതൊക്കെ ആയിട്ടായ്രിക്കും. പിന്നെ അവിടെ വൈഫൈ ഉണ്ട് അപ്പൊ ഇഷ്ടള്ളത് ഷോർട്സ് എത്രയും കാണാലോ.
ആഹ് അതെ.
അപ്പൊ അങ്ങനെ പോവും എന്താണ് നീ കയിച്ചോ?
ഓ കഴിച്ച് കഴിച്ച്
ആഹ് ശരി. മക്കളൊക്കെ ഒറങ്ങായിരിക്കുല്ലേ. ഒറങ്ങിയില്ലാല്ലേ
ഇല്ലാ. ആരും ഒറങ്ങിയില്ല എല്ലാരും കളിച്ചോണ്ടിരിക്കുന്നു
ആഹ് ഒറങ്ങൂല ഉച്ചക്ക് ഒറങ്ങൂല
ഉച്ചക്കല്ല വൈകിട്ട് ഉച്ചക്ക് ഉച്ചക്ക് ഒറക്കാൻ കെടത്തിയാലും ഒറങ്ങാതെ കളിച്ചു കളിച്ച് നിന്നിട്ടു ഒരു നാല് നാലര ആവ്മ്പോ കേറി കടന്ന് അങ്ങറൊങ്ങും.
അപ്പൊ പിന്നെ രാത്രിയാവുമ്പോ എണീക്കൂല്ലേ?
എഴുന്നേ ആറോ ആറര ആവുമ്പോ എഴുന്നേ പിന്നെ രാത്രി ഒറങ്ങുള്ളൂ. നല്ല രാത്രിയാവും. അപ്പൊ സ്കൂളില്ലാത്തതും നാളെയും ലീവ് ആയതോണ്ട് പിന്നെ
കൊഴപ്പില്ലലേ
ആഹ് ആഹ് ഇച്ചിരി വൈകി ഒറങ്ങിയാലും കൊഴപ്പല്ലല്ലേ
ആഹ് പക്ഷെ എന്നാലും നമ്മള് കറക്റ്റ് ആയിട്ട് അവർക്കൊരു ഒറക്കൊക്കെ അങ്ങനെ കറക് റ്റാവ്ണ് നല്ലത് എപ്പഴും ഒരു ഉച്ചക്കെന്നെ ഒർക്കി
ആ പക്ഷേ ഉച്ചക്ക് ഉച്ചക്ക് ഒറങ്ങൂല നമ്മള് എത്ര പിടിച്ചു കെടത്തിയാല്ലോ
ആഹ് അത് ശരിയാ ഇവ ഇവരു അതേപോലെ തന്ന്യാ ഉച്ചക്ക് ചെൽപ്പോ ഒർങ്ങാൻ പറഞ്ഞ ഒർങ്ങൂല പിന്നെ കൊറേ കഴിഞ്ഞിട്ട് ടി വി കാണുമ്പഴോ അല്ലെങ്കി പിന്നെ എന്തെങ്കിലും വായിക്കാൻ ബുക്ക് വായിക്ക ക്കാൻ പറഞ്ഞ അപ്പൊ ഒർക്കം വരും.
ആഹ് അതൊക്കൊറ അത് വരും. പഠിക്കാ ഇരുത്തി കഴിഞ്ഞാ
അപ്പൊർക്കാ അല്ലെങ്കി വെശപ്പ് അതുവരെ ചോറ് വേണോ? ചോറ് എടുക്കട്ടെ? ചോറ് വെളമ്പി തരട്ടോയ്ച്ച വേണ്ട ആയിട്ടില്ല ആയിട്ടില്ലാ ങ്ങ പർ ഞ്ഞോണ്ടിരിക്കും. ഇങ്ങട് അത് കഴിഞ്ഞ്‌ നമ്മള് വായിക്കാന്ണ്ട്ന്ന് പറയുമ്പോ അപ്പം അപ്പ അവർക്ക് എന്തൊക്കെയാ ഇള്ളതെന്ന് പറയാൻ പറ്റൂല. അപ്പൊ പറയും ആ ഇൻക്ക് വെശക്ക്ണ്ട് ഇവിടെന്താല്ലേ ഇവിടെന്താപ്പ ചോറ് വേണോ ഏ ചോറ് വേണ്ട അതല്ലാത്ത ഇവിടെ എന്താല്ല അങ്ങനെയാ
ആഹ്.
ബേക്കറി ഐറ്റംസൊക്കെ ഉം അവിടെ എങ്ങനെയാ?
ഇവിടെ അത് തന്നെ അത് തന്നെ ചോറ് വെശക്ക്ന്ന ചോറേണ്ട ചോറ് വേണ്ട വേറെ എന്തെങ്കിലും.
ആഹ അതെ ചോറല്ലാത്ത എന്താ ഇവിടെള്ളെ അതാ ചോയ്ക്ക. ഞാൻ എന്ത് പർഞ്ഞാലും ഞാൻ പറയാ അപ്പ ചോറ് ചോറ്‌ണ്ടിവ്ടെ ചോറ് വേണമെങ്കി കൊണ്ടോയ്ക്കോ ചല്ല ചോറ് വേണെങ്കി കയ്ച്ച്ക്കോ അത് പറയും അപ്പറിം ചോറ് വേണ്ട ചോറ് വേണ്ട അത് വെശന്നിട്ടല്ല അവർക്ക് വേറെ എന്തേലും ഇള്ളത് ബേക്കറ്യോ അങ്ങൻത്തെ എന്തെലും കഴിക്കാൻ വേണ്ടിട്ടാണത്. ഉം പിന്നെ ഫ ഫുഡിന്റെ നേരം ഈ ചോറിന്റെ നേരം എനിക്ക് ഭയങ്കര ദേഷ്യാ എന്തെങ്കിലുംട്ത്ത് കഴിക്ക്ണത്. ഞാൻ നല്ലോം വഴക്ക് പറയും.
ച്ച്ട്ട് പിന്നെ ചോറ് കഴിക്കത്തില്ലേ?
ആ അതെ ആകെ ഒരുത്തിരി ചോറ കഴിക്ക്ന്നേ.
ഹ് ഹ് ഹ്.
അപ്പൊ പിന്നെ പർഞ്ഞിട്ട് കാര്യല്ലല്ലോ. പിന്നെ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുട്ടോ ഞാ ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ നല്ല ബേക്കിലായിരുന്നു.
അതാ ഇപ്പഴെ ഇപ്പ ഇങ്ങനെയ മക്കള് ഇങ്ങനെ ആയതോണ്ട് ദേഷ്യം വര്ന്ന്.
ആ അതെ അമ്മള് നമ്മളെ ങ്ങനെയായിരുന്നുന്ന് അമ്മടെ മ്മ മ്മാറ്റട്ത്ത് ചോയ്ച്ചാ അറിയാൻ പറ്റും.
ഞാനെപ്പഴും പറയും. ഉം ഞാനെപ്പഴും പറയും ഞാൻ ഭയങ്കര കുരുത്തം കെട്ടൊരു കുട്ട്യായിരുന്നു.
ഭയങ്കര വികൃതിയായിരുന്നു പക്ഷേ മക്കള് സത്യം പർഞ്ഞാൽ ഞാൻ പറയുന്നത് അപ്പം കേക്കും. ഒന്നും എതിർത്തൊന്നും പറയൂല. ആ അവര് രണ്ടു പേരും ഭയങ്കരായിട്ട് പാവങ്ങളാ. എന്താ പറയാ ഒന്നും വാശി പിടിക്കൊന്നുല്ല്യ.
ഉം.
ആ ഓരോര്ത്തര് ഓരോതല്ലേ? അങ്ങനെ പിന്നെ പിന്നെ എന്തൊക്ക്യ എന്ന്ട്ട്?
പിന്നെ ക്ഷീ ക്ഷീണൊക്കെ എങ്ങനുണ്ട്?
ക്ഷീണം കൊഴപ്പല്ല പക്ഷെ ഒരു വൽത്തെ ഭാഗത്ത് ഭയങ്കര കൊൾത്തിപ്പിടി. എന്താ അറീല അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് മൂത്ര മൂത്രത്തിന് പഴ്പ്പെട് ആഹ് അത് മ മൂത്രത്തിന് പഴ്പ്പ്ണ്ട് പക്ഷെ ബെ മൂത്രം എട്ക്കാൻ വേണ്ടി എന്നോ ബോട്ടില് ഇവ്ടെ കൊണ്ട്‌ ന്നെച്ചിട്ണ്ട് അപ്പോ അവള് അവള് അവള് നാത്തൂന എട്ക്ക്ന്നെ അപ്പൊ അവള് പറയും ഞാൻ വരാനാവുമ്പോ അവ എട്ത്ത് വെക്കാനൊന്നും പറ്റ റ്റൂല അവള് വരാനാവുമ്പോ നീ ഒഴി ഒഴിക്ക അപ്പൊ വിളിച്ചാ മതിയെന്ന്‌ ഒരു ദിവസം വന്ന് പ്പം മൂത്രം കിട്ടീല്ല അപ്പൊ പിന്നെ
ഇനിയിപ്പ വരുമ്പോഴല്ലേ പറ്റൊല്ലല്ലേ?
ഉം ഇനിയിപ്പ അത് ചെയ്യണം അത് എനിക്ക് തോന്ന്ണ അതിന്റെ പ്രശ്നാന്നാ തോന്ന്ണേ.
ആഹ്.
ഇപ്പൊ മയയോണ്ടേ വെള്ളത്തിന് ആവശ്യ ണ്ടാവൂലല്ലോ കുടിക്കാന്.
അതാണ് എപ്പഴും ഇങ്ങനെ തണ്പ്പല്ലേ.
ആഹ് അതെ അങ്ങനെ പിന്നെ പിന്നെ ന്തുവാ?
കെ കേട്ടില്ല.
പിന്നെന്തെ പിന്നന്താണോയ്ക്കാ.
ആഹ് ങ്കി ശെരി വിളിക്കാം.
ഓക്കെ.